ആഹ്
ആഹ് കേക്ക്ന്ന്ണ്ട്
ആഹ് പറയൂ എന്തുള്ള വിശേഷം
നല്ല വിശേഷം എന്താ പരിപാടി
ഒന്നുവില്ലാതാ വറ്തെ ഇരിക്ക്ണു
ആഹ്
പിന്നെന്താ പഠിക്കിന്നിണ്ടോ ഇപ്പം
ആഹ് പഠിക്കുന്നുണ്ട്
ആഹ് എന്തേനു പഠിക്ക്ന്നെ
ഞാന് സൈക്കോളജി
ആണല്ലേ ആഹ്
ഇങ്ങളിപ്പ പഠിക്കിന്നിണ്ടായ്ര്ന്നോ അതോ നിർത്ത്യോ
ഇല്ല ഞാനിപ്പം കല്യാണം കഴിഞ്ഞ് കുട്ട്യോളൊക്കെ ആയൻ ശേഷം ഏഹ് പോവല്ല
ഉം
ചെയ്യുന്നുണ്ടേര്ന്നു ഞാൻ പഞ്ചകർമ്മ തെറാപ്പിസ്റ്റേര്ന്നു ആയുർവേദ ഹോസ്പിറ്റല്ല ആഹ് പിന്നെ അത് മതിയാക്കി
ആ അതെ അതെന്താ സംഭവം
ആഹ് ഉഴിച്ചില് പിഴിച്ചില് ധാര കിഴി അങ്ങനെള്ള ട്രീറ്റ്മെന്റാള് എട്ക്ക്ന്നെ
ആഹ് ഈ ശരീരവേദനൊക്കൊക്ക അങ്ങനെയാ
ആഹ് ആയുർവേദ ഹോസ്പിറ്റല്ല്
ആഹ് അതെ എൻ ന്താ, അങ്ങനെ ചെയ്താൽ ഗുണന്താ?
അങ്ങനെ ചെയ്ത് കഴിഞ്ഞാല് ശരീരം അഹ്‌ നന്നായിരിക്കും പിന്നെന്താ സ്ട്രെസ്സൊക്കെ ഇള്ളവർക്കാണെങ്കില് ധാരയൊക്കെ ചെയ്ത് കഴിഞ്ഞാല് റിലീഫായി കിട്ടും. പിന്നെ നടുവേദന ബൾജിങ്ങ് അങ്ങനെയുള്ളേക്കെ കൊറവ്ണ്ടാവും
ഈ പ്രസവം കഴിഞ്ഞവരൊക്കെ ചെയ്യുന്ന അതാണോ?
ആഹ് പ്രസവ രക്ഷേല് വരുന്നത് വേറെ ട്രീറ്റ്മെന്റ് ആണ് അതിലിപ്പോ ഉഴിച്ചില് എന്താപ്പ സ്റ്റീം ബാത്ത് അങ്ങനെള്ള കാര്യങ്ങളാ വരാ
ആഹ്
പിന്നെ അസുഖങ്ങളായിട്ട് വരുന്നവർക്ക് വേറെ പ്രത്യേകായിട്ടന്നെ ചെയ്യേ ചെയ്യ
ആഹ് അങ്ങനെല്ലേ
ഉം.
ആഹ്
ഇതിനിപ്പം എന്താ പറയാ പഞ്ചകർമ്മ കോഴ്സ്ണ്ട് ഡിപ്ലോമ കോഴ്സ്
ആഹ്
ഇപ്പൊ ഞാൻ പഠിക്കുന്ന സമയം ആറുമാസം മുതല് ഇള്ള കോഴ്സാണ് ഇണ്ടായത് ആറു മാസ സം ഒരു വർഷം രണ്ട് വർഷം ഡിപ്ലോമ.
ആഹ്
ഇപ്പൊ അതിന്റെ മൂന്ന് മാസത്തെ കോഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്.
അതെല്ലേ മൂന്ന് മാസം കൊണ്ടൊക്ക പഠിച്ചെടുക്കാൻ പറ്റൊ?
പക്ഷെ അത് മൂന്ന് മാസം കൊണ്ട് കംപ്ലീറ്റ് ആവുംന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മക്കന്നെ ആറുമാസത്തെ കോഴ്സ്ന്ന് പറഞ്ഞിട്ട് ആറു മാസം ഫുള്ളായിട്ട് ക്ലാസും കാര്യങ്ങളൊക്കെ ഇണ്ടായിരുന്നു പിന്നെ ഒരു നാലു മാസം പ്രാക്ടിക്കൽ ക്ലാസ് ഒക്കെ ഇണ്ടേർന്നു.
ആഹ് അപ്പ ഈ മൂന്ന് മാസം കൊണ്ട് ഇതാക്കിയേന്റെ സർട്ടിഫിക്കറ്റിന് ചെലപ്പോ വാല്യൂ ഉണ്ടാവൂലല്ലേ? അത്ര പെട്ടെന്നൊന്നും ചെയ്തെടുക്കാൻ പറ്റൂലല്ലോ?
ഇല്ല അത് ആഹ് നാഷണൽ ഓർഗനൈസേഷന്റെ ഇതാന്ന് തോന്നുന്നു സർട്ടിഫിക്കറ്റ് അവര് കൊടുക്കുന്നത് പ്രൈവ റ്റായിട്ട് പിന്നെ പി എസ് സി ഒന്നും അംഗീകരിച്ചിട്ടും ഇല്ല
ആഹ് ആക മൂന്ന് മാസം എന്നൊക്കെ പറഞ്ഞ എന്താവാനാല്ലേ? കൊറച്ച് കാലം കൊണ്ടേ അതെ അത് ഇങ്ങനത്തേക്ക ആവുമ്പോ കൊറച്ചൂടെ ശ്രദ്ധേ
അത് ഇപ്പൊന്ന് അരവും കാര്യങ്ങളൊക്കെ നമ്മള് കറക്റ്റായിട്ട് നമ്മള് പിടിക് പിടിച്ച് നോക് ക്കുവക്കേ ചെയ്യുമ്പം നാഡി നരമ്പുകളൊക്ക പോന്ന ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണ്ടേ അതിനൊക്കെ എനിക്ക് തോന്നുന്നു കൊറഞ്ഞത് ഒരു ആറുമാസ് ത്ത ഫുള്ളായിട്ട് പഠിക്കന്നെ ചെയ്യണംന്ന് തോന്നുന്നു
അതെ. ഇതിപ്പോ ഒന്നും ആവൂലല്ലോ ആ ഒരു കൊറച്ച് കാലം കൊണ്ട്.
ആഹ് അവരിപ്പ മൂന്ന് മാസത്തെ കോഴ്സില് അവര് കൊടുക്കുന്ന എന്തേന്ന് വെച്ചാല് ജസ്റ്റ് എന്താ പറയാ മെയിനായിട്ട് തെറാപ്പി മാത്രാണ് അവര് പറഞ്ഞു കൊടുക്കുന്നത് തിരുമല് മാത്രം
ആഹ് വേറൊന്നും ഉണ്ടാവൂലല്ലേ
ഡീറ്റൈൽ ആയിട്ട് അവരങ്ങനെ എടുത്ത കൊടുക്കുന്നേ അല്ലേ പിന്നെ ഓരോര ക്രിയകൾ ഏതൊ ക്കെയാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കും പിന്നെ അതിന്റെ ഒരു ആഹ് പ്രാക്ടിക്കൽ ക്ലാസും കൊടുക്കും
ആഹ് അപ്പൊത്തിനേക്കു ആയല്ലോ ല്ലേ മൂന്ന് മാസം
ആഹ്
ഉം ഹ്
പക്ഷെ അതൊക്കെ ണ്ടെങ്കിലെ പ്രൈവ റ്റായിട്ട് പോവാം. പ്രൈവറ്റായിട്ട് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ആഹ് നമ്മളെന്താ പറയാ ഗവൺമെന്റിൽ കൊടുക്കുന്ന സാലറിനെക്കാളും അത്യാവശ്യം നല്ലൊരു സാലറി ഇണ്ടാക്കാൻ പറ്റും. പ്രൈവറ്റിൽ പോയി കഴിഞ്ഞാല്.
ആണ് ല്ലേ
അവര്ക്കി സർട്ടിഫിക്കറ്റും എന്താ എക്സ്പീരിയൻസ് ഒന്നും അവിടെ പ്രശ്നില്ല.
അതെ
അവര് മെയിൻ ആയിട്ട് നോക്കുന്നത് ഫ്രഷേഴ്സിനെയാണ് നോക്കുന്നത്ത്. പിന്നെ ഏയ്ജ് കൊറഞ്ഞ ആൾക്കാരെ ഒരു ഇരുപത് ഇരുവത്തൊന്ന് വയസ്സക്കുള്ള ആൾക്കാരെ
ആഹ് അതെന്താ അങ്ങനെ നോക്കുന്നെ
അതെന്താ കാര്യംന്ന് അറിയില്ല. ഞാനിപ്പോ ഒന്ന് രണ്ട് ഇൻ ന്റർവ്യൂലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ള ഹോസ്പിറ്റലിലെ
ആഹ്
അവിടെത്തന്നെ അവിടുന്ന് സാറ് എനിക്ക് അറിയുന്നൊരു സാറായിരുന്നു ഞാൻ പറഞ്ഞ് എന്താ നമ്മുക്കൊക്കെ ഇത്തിരി എക്സ്പീരിയൻസ് സ്ൻ്റായിട്ട് ആറു വർഷത്തെ എക്സ്പീരിയൻസുണ്ടെനിക്ക് അപ്പൊ പറഞ്ഞു ഇപ്പൊ മെയിനായിട്ടും ഫ്രഷേഴ്സിനെയാണ് നോക്കുന്നത് അവർക്കവുമ്പോ എ ന്താച്ച വല്ല്യ സാലറി ഒന്നും കൊടുക്ക
ആഹ് അതായിരിക്കും യീഎക് സ്പീരിയൻസ് കൂടുമ്പോ അതിനനുസരിച്ച് സാലറി കൊടുക്കണല്ലോ.
ആഹ് എവട ഇളെ അവർക്ക് പ്പം ആഹ് സ്റ്റാർട്ടിങ് കേറുന്നവർക്ക് ഒരു നാലായിരം പിന്നെ ഒരു ആഹ് ഒരു മൂന്ന് മാസം കഴിഞ്ഞഴിഞ്ഞാൽ ഒര് ആറായിരം കൊടുക്കാം. ആറായിരത്തിൽ കൂടുതലൊന്നും അവര് ചോയ്ക്കേ ല്യ നമുക്ക്
കൊടുക്കൂ ല്ല ആഹ്
ആഹ്
അതോണ്ടായിരിക്കും.
ഇപ്പം ഞാൻ പോയ ഹോസ്പിറ്റലില് ഇപ്പൊ അവര് പന്ത്രണ്ട് വെച്ച് തരുന്നുണ്ടായിരുന്നു. നമ്മള് പറഞ്ഞ് അതെന്നെ നമുക്ക് കൊറവാണെന്ന് പറഞ്ഞു. പറയുന്നുണ്ട്. നമ്മളെല്ലാരും നമ്മളെ കൂടിള്ള സ്റ്റാഫ് എല്ലാം
ആഹ്
ആഹ്
നാലായിരം രൂപക്കൊക്കെ എന്ത യ്യാനാലേ വണ്ടിക്കൂലി മൊതലാവോ?
ആഹ് നാലായിരൊന്നും കിട്ടിട്ടൊന്നും ഒന്നും കാര്യല്ല. പക്ഷെ ഞാൻ സ്റ്റാർട്ടിംഗ് പോയത് നാലായിരത്തിനായിരുന്നു പിന്നെ ആറായിരാക്കി പിന്നെ ഏഴേ അഞ്ഞൂറാക്കി.
കൂടും
ആഹ് ഏഴേ അഞ്ഞൂറാക്കി ഒമ്പതാക്കി പിന്നെ പന്ത്രണ്ട് ആക്കി
ഇപ്പൊ കൊറെ ആയോ നിർത്തിട്ട്
ആഹ് ഞാനിപ്പൊ ഒരു എഹ് കല്യാണം കഴിഞ്ഞേ പിന്നെ പോയിട്ടില്ല ആറ് വർഷം ആയി
ആറു വർഷായില്ലേ ഇനീം പോയി കൂടെ
ആഹ് ഞാനിപ്പം അവടെ നല്ല തെരക്കുള്ള സമയം കർക്കട മാസം സ്റ്റാർട്ട് ആയിക്കഴിഞ്ഞാല് ഒരു മാസം പോവും.
ആഹ് അങ്ങനെല്ലേ എടുത്താണോ?
ആഹ് ഇവിടന്നൊരു പത്ത് രൂപേൻ്റെ ഓട്ടം
ഓ അത്രേ ഉള്ളൂ
മിനിമം
ആഹ് അപ്പ ഇനിഅത് തുടരാൻ താല്പര്യണ്ടോ അയിൽതന്നെ
ആഹ് ഞാനിനിപോ ജോലി- നോക്കുന്നില്ലെങ്കില്അതന്നെ- പോവണംന്നാണ് വേറെവില്- പോകുന്നയിനെ കുറിച്ച്ഇനിക്ക് വല്ല്യതാല്പര്യംഇല്ല.
ആഹ് ഇതില്എക്സ്പീരിയൻസ്ണ്ടല്ലോ, അപ്പോ ഇത് ന്നെല്ലേനല്ലത്.
ആഹ്ഞാൻകമ്പ്യൂട്ടർഡി്പ്ലോമ കഴിഞ്ഞാണ്പഷേ, ഇനിക്ക്അതിനോടൊന്ന- കമ്പ്യൂട്ടറിന്റെതായിട്ട്- പോകാനൊന്നുംവലിയതാല്പര്യല്ല്യ.
ആഹ്.
പിന്നൊന്നാമത് അധികടൈം ഇങ്ങനെസ്ക്രീൻതന്നെനോക്കിന- നക്കുമ്പംമൈഗ്രന്റെ ഇഷ്യൂണ്ട്. ആഹ്..
ഉം ഇത്എങ്ങനെ? റെസ്റ്റോക്കെ ഇണ്ടാവൂലതിന്.
ആഹ് ഇതില്നമ്മള്പൊറ- ത്ത്പൊറത്ത് എന്താപറയാ, ആൾക്കാരെ ഒരുഅരമണിക്കൂർ- തിരുമാൻപോയികഴിഞ്ഞാല്- ആഹ് എണ്ണീട്ട്- ജസ്റ്റോന്ന്തിരുമ്മികൊടുത്താ- തന്നെ മുന്നൂറ്റഅമ്പത് രൂപ വാങ്ങിക്കാ.
അതെല്ലേ.
ഉം.
ആഹാ.
പിന്നെവിടെ വീട്ടിന്റെടുത്ത്- നാട്ടിലൊക്കെ- അറിയുന്നവരുണ്ടെങ്കില് നടുവേദനക്കൊണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അങ്ങനെപോയിക്കഴഞ്ഞ- ഒരെഴുസൊക്കെ- പോയിതിരുമികൊടുത്തിട്ട് വരാറുണ്ട്.
അഹ് അപ്പോ നല്ലപൈസകിട്ടോ.
അപ്പോ ഒരുദിവസം അരമണിക്കൂർ തിരുമണം. അതിന് മുന്നൂറ്റമ്പത് വെച്ച് വാങ്ങിക്കും.
ആഹ്. അപ്പോ രോരുമണിക്കൂർ നിന്നതന്നെ- അത്യാവശ്യംആയല്ലോല്ലെ? ഒരു ദിവസംകിട്ടെണെങ്കില്-
ആഹ്, ഇതിപ്പോതിരുമല്നമുക്കൊരു- ദിവസംഅരമണിക്കൂറേചെയ്യാൻ പറ്റുള്ളൂ. പിന്നെഹ് അധാരചെയ്യണംഅര മണിക്കൂറ്.
ആഹ്, ആഹ്, ഈ ധാരാന്ന്പറഞ്ഞ എന്താ?
ആയ്ചൂട് വെള്ളം ഏഹ്, മരുന്നുകളൊക്കെട്ട് തെളപ്പിച്ച വെള്ളം- ശരീരത്തില്ട്ട്ങ്ങനെ- ഒഴിചോണ്ടിരിക്കയ.
ആഹ്.
ആഹ് ഇയഅഭ്യങ്കംന്ന്പറഞ്ഞാല്. തിരുമ തിരുമയന്ശേഷംഇത്- ചെയ്തെഴിഞ്ഞാധാരയുംകൂടി- ചെയ്തെഴിഞ്ഞാ ഒരുമണിക്കൂറാകും. അതാണിപ്പംനാട്ടിലൊക്കെ- പൊറത്തുള്ളവരൊക്കെചെയ്യുന്നത് താണ്. വിളിച്ചിട്ട് വീട്ടിൽന്ന്-
കണ്ടേനി.
ആഹ്.
ആഹ്.
പിന്നെങ്ങനെ വേറെപഠിക്കണം, പിന്നെന്താ? ഓൺലൈനായിട്ട്ന്തെങ്കിലുംപരസ്യംകാണുമ്പം-
മൂന്ന്മാസത്തെ ഒരുമാസത്തൊക്കെ- ഡിപ്ലോമഒക്കെനോക്കാറുണ്ട്. വീട്ടിലിരുന്ന്ചെയ്യാൻ പറ്റുന്നെ.
ആഹ് ജോലിയെള്ല്ലേ.
ആഹ്ഫാഷൻഡിസൈനിങ്ങിന്റെ. ഹാൻഡ് എംബ്രോയ്ഡറിഒക്കേരു- മൂന്ന്മാസത്തെ കോഴ്സൊക്കെ- ചെയ്തിട്ടുണ്ടായിരുന്നു.
ആഹ് ഇന്നിട്ട്പഠിച്ചോ?
ആഹ്, അത്യാവശ്യംചെയ്യാനറിയാ വീട്ടിലിരുന്ന്- ങ്ങനെആരിവർക്കിന്റോക്കെഎന്റെ- ഡ്രസ്സിലും മക്കളുടെ ഡ്രസ്സിലൊക്കെ പരീക്ഷിച്ച്നോക്കും.
അങ്ങനെയാണല്ലോപഠിക്ക.
അല്ലാത്തങ്ങനെവല്ല്യതൊന്നുല്ല. പിന്നെ മെഷീനൊന്നുല്ലവീട്ടില്. പിന്നെ അത് വെച്ച് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്, പിന്നെ- അതിലേക്കും അങ്ങനെ പോയില്ല.
ഉം ട്ടാല്പര്യം ഉള്ളതിപ്പോ ആയുർവേദിക്കിന്റെണ്ല്ലെ
ആഹ്
ഉം
അതെന്നെ സ്ഥിരായിക്കിട്ടിയാ പോണന്ന്ണ്ട് ചെറിയ കു ട്ട്യാളുള്ളോണ്ട് പിന്നെ അവരെ ആക്കിയിട്ട് പോവാനും പറ്റില്ല അതുകൊണ്ടാ പിന്നെ മതിയാക്കിയതന്നെ
കൂടെ നിർത്താനാരൂല്ലാ?
ആഹ് അച്ഛനും അമ്മയുണ്ട് പക്ഷെ അവർക്ക് ട്വിൻസാണ് അപ്പം രണ്ടു പേരെ ഒരേ ടൈമിലെല്ലാം ചെയ്തു കൊടുക്കാനുള്ളരു
യ്യാൻ ബുദ്ധിമുട്ടായിക്കുല്ലേ
ആഹ് അതെ ആ ഒരു പ്രശ്നം ഉള്ളോണ്ട് പിന്നെ ഞാൻ വിചാരിച്ച് വേറെന്തങ്കിലു ഓൺലൈൻ ആയിട്ട് ഇങ്ങനെന്തെങ്കിലും പ്രൊമോഷൻ വർക്കു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോവാം ന്ന് വെച്ചിട്ട് അങ്ങനെ നിർത്തിയിരിക്ക
ആഹ് അവരെരു സ്കൂള്ളൊക്കെ വിടാനായാ പിന്നെ സുഖാണല്ലോ
ആഹ് അവരിപ്പ യു കെ ജി ലെ ഈ പക്ഷേ സ്കൂള്ള് വിട്ട് കഴിഞ്ഞാല് എനിക്ക് ഹോസ്പിറ്റലിലെ ടൈമും കൂടി ആവുമ്പോ സെറ്റ് ആവൂല എനിക്ക് രാവിലെ ട്ട് മണിക്ക് പോയി കഴിഞ്ഞാല് വൈകുന്നേരം അഞ്ച് മണി ആകും വരാ അ പ്പൊ രാവിലെ ഇവരെ ഒരുക്കി വിടുന്ന ആ ഒരു സമയം കുറച്ച് പ്രശ്നാവു
ആഹ് അപ്പൊ അമ്മ ബുദ്ധിമുട്ടുല്ലേ
ആഹ് അതെ
ഉം
അതുകൊണ്ട് പിന്നെങ്ങനെ വേണ്ടാന്ന് വച്ചു
ഏഹ് സമയം ഇതാക്കാൻ പറ്റൂല മാറ്റാൻ പറ്റൂല
ആഹ് ഞാൻ ചോദിച്ചിട്ട്ണ്ടായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞു കർക്കിട മാസൊക്കെ ആവുമ്പന്നീ മക്കളെ വിട്ടിട്ട് ഒരൊമ്പതരാകുമ്പത്തേനു എത്തിയാ മതീ ഒരു മൂന്ന് മണിയാവുമ്പോ തിരിച്ചു പൊക്കോന്ന് പറഞ്ഞു
ആഹ് പോകുന്ന സമയത്തല്ലേ ബുദ്ധിമുട്ട് തിരിച്ച് വരുമ്പോ വല്യ കൊഴപ്പല്ലല്ലോ
ആതി രിച്ചു വരുമ്പം പിന്നെ ഞാൻ തന്നെ വേണം അമ്മ തന്നെ വേണന്നുള്ളൊരു വാശിയും കാര്യങ്ങളൊക്കെയാണ്
അതെല്ലേ
ഉം ഞാൻ വിളിക്കുന്നുണ്ട്ട്ടോ
ആ ആ ന്നാ വിളിക്കാ
ആഹ് ശരി എന്നാ